കേൾക്ക്ന്നില്ലേ? ആഹ്
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
എങ്ങനെ?
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ?
വിശേഷങ്ങള് നല്ല തന്നെ.
പിന്നെ മഴക്കെ ഇണ്ടപ്പോ?
മഴക്കെണ്ട് മഴക പെയ്ത് ഇപ്പ പ്പെ മഴ പെയ്യാനായി ഇങ്ങനെ കൊണ്ട്ക്ക്ണ്ട് പെണ്ണ് വെരാനായി അടിഞ്ഞി മാലവാടി
കൊണ്ടഞല്ല പോക്ക്
എങ്ങനെ എങ്ങനെ കൊണ്ടൻ ചില ഓഹ് ഞങ്ങിപ്പന്ന് വരെ കണ്ട് ആ എളാപ്പ അല്ലെങ്കില് പോലെ പണ്ട് പടയ ആരെങ്കിലും വണ്ടിക്കാരുണ്ടെങ്കിൽ അവഓല് പോയി കൊണ്ടരും അല്ലെങ്കിൽ ഞങ്ങൾെന്നെ ഇറങ്ങണം
ഇറങ്ങണം അല്ലേ പിന്നെ ഫൂഡ കഴിച്ചില്ലേ
അഹ് ഫുഡൊക്കെ കഴിച്ചു ഞൻന്ന് മന്തി ഉണ്ടാക്കി മക്കള് കൊറെ ദിവസായി മന്തി മന്തി റഞ്ഞ അപ്പ ഇന്ന് ചിക്കൻ കൊടുന്നപ്പ അങ്ങനെ മന്തി
ആഹ് ഞാനിപ്പ പെരുന്നാള ആയാലൊക്കെ കൂടുതൽ അതിനന ഉണ്ടാക്കല്
റേഷം പിടിത്തരി ഉണ്ടേ
ആഹ് അതും അങ്ങനെ ഉണ്ടാക്കുക
മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയാൽ
അതെങ്ങനാ അതോട്ട്ണ്ടാക്കുക
അതെങ്ങനെയന്ന് ചോദിച്ചാല് ഉള്ളി നമ്മള് ഉള്ളി ഞൻ ഉണ്ടാക്കല ഇങ്ങനെയാണ് ഉള്ളി വാട്ടും പിന്നെ അതുപോലെ മസാല ആള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും മസാലയും പിന്നെ മല്ലിച്ചപ്പിന്റെ അല ഉണ്ടല്ലോ നമ്മളെ വീട് ണ്ടണ്ടാക്കണേ അതാ ഞാണ്ട് അതൊരു പ്രത്യേക രസണോ ഇട്ടാല് എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് അളക്കും എന്നിട്ട് വേണമെങ്കില് എന്താ പറയാ ഗുരുവളകും പൊടിടും അതുപോലെ വേണമെങ്കി കളർ ഇടും കളർ വല്ലാതെ ഇടലില്ല പേടല്ലേ പി പിന്നെ നമ്മള് വെള്ളം തിളപ്പി എല്ലാ തിളപ്പി ചോറ് വെള്ളം തിളച്ചിട്ട് അരി ഇട്ടിട്ട് ഊറ്റിടും അ
അല്ല അപ്പം മേരിഗ കൂബ് ഇത് അങ്ങനത്തെന്നും ഇടൂല
ആഹ് അത്ടല്ലോ മാഗി പന്നിടും പിന്നെ നാരങ്ങി ഇടും മന്തി മസാല ഇടും ഞാൻ അങ്ങനെയാണ് ഉള്ളി പിന്നെ ചിക്കൻ ഒന്നായിട്ട് ഇട്ടിട്ട് അളക്കിയിട്ട്
ഉള്ളി ഉം ക്യാപ്സിക്കനും വല്യ ഉള്ളിയും പിന്നെ ഒക്കെ മസാല ഇതൊക്കെ കൂടെ ഇട്ടിട്ട് എള എളക്കീട്ട് ആവീല് വേവിച്ച്ക്കല
ആഹ് തക്കാളിയും പിന്നെ മല്ലിച്ചപ്പിൻ്റെ എലയും പേസ്റ്റും ഒക്കെപ്പാടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ച ചതച്ചെടുക്കും അരച്ചെടുക്കും എന്നിട്ട് പിന്നെ ഉള്ളി പാട്ടിക്ക് അതെ എന്നിട്ട് ചിക്കൻ അയിക്കങ്ങട് ഇടും
ഉള്ളി വാട്ടീറ്റ വക്കല്
ആഹ്
ആഹ്
ഞാൻ ഉള്ളി വാട്ടിട്ടാ വെക്കല് സാധാരണ മന്തിയില് ഉള്ളി വാട്ടലില്ല തോന്നണില്ലേ അങ്ങനെ ഇതാക്കല്ല തോന്നണ ആഹ് ഇങ്ങളെങ്ങനെയാക്കല്
ഞാന് പിന്നെ ഞാൻ പൊരിച്ചിട്ടും വെക്കും അങ്ങനെ വെക്കും ഞാന് പിന്നെ പൊരിച്ചിട്ട് വെക്കയാണെന്നുണ്ടെങ്കില് ഞാന് എന്താ കോഴിക്ക് പൊതിന മല്ലിച്ചപ്പ് പിന്നെ ക്യാപ്സിക്കന് മാഗിക്യൂബ് കുരുമൊളക് പൊടി ചെറിയ ജീരകം അതൊക്കെ ചതക്കും ചെറിയ ജീരകവും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കും പിന്നെ കുറച്ച് കളറ് ഒഴിക്കും പിന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് മന്തി മസാല മാഗി ക്യൂബും മന്തി മസാലയും ഇട്ടിട്ടങ്ങട് കൊയക്കും
ആഹ്
എന്നിട്ട് അങ്ങനെ കൊറച്ചേരം അങ്ങനെ വെച്ച് ഒരരമണിക്കൂറൊക്കെ വെച്ചിതായിട്ട് പിന്നെ അമ്മള് നോൺസ്റ്റിക്കിന്റെ ചട്ടിയില് അമ്മള് എന്താ ഉപ്പ് നോക്കണം കാരണം നമ്മള് മേഗിക്യൂബ് എത്ര ഇടണീച്ചാല് അതിനനുസരിച്ച് ഉപ്പ് ഉണ്ടാവും അപ്പൊ നമ്മള് ഉപ്പിടേണ്ട ആവശ്യം ഇല്ല ഇന്നട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് ഇതാക്കി കൊടുക്ക വേവിക്ക അത് നല്ല കത്തിക്കലത് കൊറ കൊറച്ച് വേവു ഗ്യാസ് കുറച്ചൊക്കെ തീയൊക്കെ കൊറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ വേവിക്ക ന്നട്ട്
കരി ഇടൂലേ അതിന്റെ മേലെ എന്നിട്ട്
അത്ല്ല കരി അങ്ങനെ ഇടൂല ഇത് ഞാൻ പൊരി ഒക്കുമ്പോലെ അമ്മൾ അങ്ങനൊക്കെ പൊരിച്ചെടുത്തിട്ട് പിന്നെ ച ഞമ്മളിപ്പോ ചെമ്പട്ടിയിൽ വെച്ച്ങ്ങാണ്ട് ഞാനിങ്ങനെ പരുത്തി വെച്ച് കാണ്ട് ചെലപ്പോ ആദ്യക്കൊരുള്ളിയും ഉള്ളി വാട്ടൊന്നുല്യ അത് മസാലൊക്കെ വാണ്ടിട്ട് ചെലപ്പൊ ഒരു ഉള്ളീടെ പൊട്ട് ചെലപ്പ വാട്ടും അല്ലെങ്കി പിന്നെ കുറച്ചേള്ളൂ ക്യാപ്സിക്കേ ഞാനതില് ഇട ചോറിലിടുക അപ്പൊ അവര് ക്യാപ്സിക്ക എടുത്തിട്ട് ഞാന് സൺഫ്ലവറിൽ വാട്ടീയിറ്റ് കോഴി അങ്ങനെ വച്ച് പിന്നെ മന്തി മസാ സമസാല ഒന്നുകൂടി വെറുതെ വെതറി കൊടുക്കും മേലെക്കൂടെ
എന്നിട്ട് പിന്നെ ചോറ് ചോർക്ക് പിന്നെ ഏലക്കായി അതു ഇതൊക്കെ ഇട്ട് ഇട്ട് സൺഫ്ലവർ ഓയിലിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ഊറ്റിട്ട് പി പിന്ന അതൊക്കെ തൊട്ട തീയ്യ് ഇട തീയ് ഇട്ടിട്ട് അങ്ങനെ പോയി പിന്നെ അങ്ങനെ ഇണ്ടാക്കും ഇപ്പൊ കൊറച്ചയിറ്റം ഇട്ടിട്ട് ണ്ടാക്കും ഞാന് ഇതൊക്കെ കൂടെ എല്ലാതുട്ട്കാണ്ട്. മിസ്സാക്കും എന്നിട്ട് വേവിക്കും. അയിക്ക് ഞാന് ഏലക്ക. പട്ട, കറാംമ്പൂവ് പിന്നെ,. രൊളക്. ഏഹ് പിന്നെ ഇത് എന്താണ് ജീരകൊക്കെ കൂടെങ്ങട് വറക്കും. കരിയാതെ ഒന്ന്ങ്ങട്ട് ചൂടാക്കും. എന്നിട്ട് ഇ പൊടിക്കും. ആഹ് അങ്ങനെട്ട് പൊടിക്കും. ച്ചക്കും. എന്നിട്ട് പിന്നെ ഈ കോഴീല് ഈ പൊടിച്ചതും കൂട്ടും. മാഗി കൂബും, പിന്നെ. എന്താ ഈ. മന്തി മസാലിം മല്ലിച്ചപ്പും പിന്നെ തക്കാളിം വെല്ല്യ ഉള്ളീം കൂടി ഒന്നങ്ങട്ടരക്ക. ക്കും ആ അതും ഇടും പിന്നങ്ങനെ കൊയച്ച്കാണ്ട് അങ്ങനെ വേ ഒരൊറ്റ വിസിലട്പ്പിച്ചും.
ഉം
അത് പിന്നെ ഫസ്റ്റ് വിസിലടുപ്പിച്ചിട്ട്. അത് ഒരു ചെമ്പട്ടീക്ക്ണ്ട് ഇട്ട്കാണ്ട് പിന്നെ സാധാ ചോറ് ഊറ്റീട്ട്. അയ്‌ന്റെ മേലക്കോട്ടിട്ട് ഇങ്ങട് ദമ്മ്ടാ അതിന്റെ ഒരു ഒരു കാപ്സി മൂന്നാല് പച്ചമുളക് ഇല്ലെ അത് നെട്ടി ഊരാ പൊട്ടിക്കാതെതന്നെ അങ്ങനെ കഴ്കികാണ്ട് അങ്ങനെട്ഇടും ചെയ്യും. അതീ ഒരു. കോഴിയില് വിസിലടുപ്പിക്കൂലെ അപ്പയ്ക്കാണ്ട് ഇടലാണ്. കീറു അങ്ങനെ ഇടൂല അങ്ങനെ ഒന്നായിട്ട് ഇടലാണ്.
ഏഹ് അങ്ങനെലേ?
ചേലോരുണ്ടല്ലോ ഈ മന്തി ഇതായാല്ങ്ങനെ കുത്തിവെക്കാ. ചോർല് ആഹ് ഞാനങ്ങനല്ല കാട്ടല്. ഞാന് അങ്ങനെ അയിക്കട്ടിട്ട് വിസിലടുപ്പിക്കുമ്പോ അയിക്കട് അങ്ങനാണ്ട് ഇടലാണ്. ആ മസാലീക്ക്.
ഏഹ് അങ്ങനെലേ?
ആഹ് പ്പന്നിട്ട്. അങ്ങനണ്ട് വെക്കലാ പക്ഷേ കുട്ട്യാക്ക് ഇഷ്ടാ പിന്നെ മയോനെയ്സ്ണ്ടാക്കും.
ആഹ് മയണൈസ് എങ്ങനെങ്ങള് ണ്ടാക്കല്?
അത് ഞാന് ന്താ കെഴങ്ങ് പുഴുങ്ങും.
ആഹ് ആഹ്
കെഴങ്ങ് പി ഇതായിട്ട് പിന്നെ കോഴിമുട്ടടെ വെള്ള. ചെൽപ്പ ആ മഞ്ഞി അങ്ങനെ ഒന്ന് ഒകാണ്ട്ടും. അങ്ങനെ ഇട്ട ഒരു മഞ്ഞ കളർണ്ടാവും അതാണ് അതുടും ഇതുടും പിന്നെ ഒരു വെളു തുള്ളി സൺഫ്ലവർ ഓ ഓയല് കൊർച്ച് സുർക്കിം. ഉപ്പൂട്ട്ക്കാണ്ടണ്ട് അടിക്കാ അപ്പ നമ്മുക്ക് വല്ലാതെ ഓയൽ ഓയല് ആവശ്യം വരൂല ഈ കെഴങ്ങ് ഇടുമ്പള്. ഉം കെഴങ്ങടാത്തുമ്പത്ണ്ട എന്താ കാട്ടാച്ചിട്ടാ അപ്പൊ നല്ല ഓ സൺഫ്ലവർ ഓയല് വേണം അപ്പ നമ്മള്
പി
കോഴിമുട്ടടെ വെള്ള മാത്രം ഇതാക്കാ അയിക്ക് ഇഞ്ചിം
ചോറും കൂട്ടാൻ പറ്റൊയ് ചോറ് കൂട്ടിയാലും പറ്റും.
ചോറോ? അതാ അത് എങ്ങനെ? ഞാനാദ്യായിട്ട് കേക്കാ.
ആഹ് ചോറും കേങ്ങ് കൊറച്ചാക്കാ ന്നിട്ട്. പിന്നെ പിന്നെ ബാക്കി ചോറൂട്ടാ ഞങ്ങള് അങ്ങനെ അടിക്കല്.
ആഹ് എങ്ങനെ? ഒന്ന് പറഞ്ഞന്ന ഏതായാലും.
കേങ്ങും, ചോറും പിന്നെ സൺഫ്ലവർ ഓയലും, സുർക്കിം ഉപ്പുട്ട്ങ്ങാണ്ടടിക്കും.
അപ്പൊ മുട്ട വാണ്ടാ?
മുട്ടല്ല മുട്ട വാണെങ്കി അങ്ങനെ മുട്ട ഞങ്ങള് ഉപയോഗിക്കലില്ല കൂടുതലും അങ്ങനെ മുട്ടന്റെ ടേസ്റ്റത്രക്ക് മക്കക്കിഷ്ടല്ല
ആഹ് അല്ലെയ് ചെലോല് മുട്ട പുഴുങ്ങീറ്റ് പുഴുങ്ങീറ്റങ്ങനേണ്
നായാലും കൊഴപ്പല്ല എൽ കൊഴ്പ്പല്ല എന്തത്തി എല്ലത്തിലും ഞങ്ങള് കൊർച്ച് ചോറ് കൂട്ടും കാരണം പഴേചോറ്ണ്ടെങ്കില് അത് കൂട്ടിയാലൊരു അതേ ടേസ്റ്റ്ട്ടും കാര്ണം കേങ്ങൊന്നും ചെൽപ്പൊ കൂടുതലായി ണ്ടാവണ സമയംണ്ടാവില്ല അപ്പ ചോറ് നമ്മളട്ത്ത് എപ്പളുംണ്ടാവ്ണതല്ലേ ഇ ഇന്റെ പെണ്ണപ്പത്തിക്കൊക്കെ കാണാ ചോറും സൺഫ്ലവറോയിലും കൂട്ടിയട്ച്ചിട്ട് സോസ് ണ്ടാക്കി തി തിന്നുണു ഓക്കങ്ങനെ ഭയങ്കരഷ്ട
ആഹ് അതന്നെ
അങ്ങനെ രസാണ് മക്കക്ക് കഞ്ഞിക്കൊക്കെ ഇഷ്ടാ മുട്ടോണ്ടാകണം മുട്ട പിന്നെപ്പളെപ്പളും ങ്ങനെ പച്ച മുട്ട ങ്ങനെ താക്കല്ലേ പിന്നെ മറ്റേ വേറൊരു സോസ് ണ്ടാക്കുവോലോ അതെങ്ങനെങ്ങള് ണ്ടാക്കല്
സോസ് തക്കാളിയോട്ടോ അത് തക്കാളി മ മല്ലിച്ചപ്പും പിന്നെ സുർക്കിം പ്പുട്ട്ങ്ങാണ്ട് പടിക്ക
ഉം ഞാന് ഞങ്ങള് വല്ലുള്ളീം പച്ചൊളകിം സുർക്കിട്ട്ങ്ങാണ്ടടിക്ക
ആഹ്
അങ്ങനെ പല രീത്തിലുണ്ടാക്കലേ യെല്ലോ അതൊക്കോരോര്ത്തരോരോ അവനണ്ടാക്ക്‌ണതവനാന്റെ രീതി അങ്ങനങ്ങട്ട് ണ്ടാക്കണം
ആഹ് അതെ
യൂട്യൂബിലൊക്കെ നോക്കിയാല് പലതും പല വിധാണല്ലോപ്പൊ മന്തിയായാലും ഓക്കെ എല്ലാം പിന്നെന്തൊക്കേന്നാ മ്മക്കള് വരാനായോ വന്നോ നാലണിക്കല്ലേ വരിയാ
ആഹ് നാല് മണിയാവും വെര്ണങ്കി ചായ ണ്ടാക്കി വെക്കണവര് വെരുമ്പോത്തിന്
ആയിട്ടില്ലല്ലോ സമയാവ്ണൊള്ളോല്ലോ
സമയാവ്ണൊള്ളൂ
വീട്ടില് വേറെപിന്നാര മ്മി പ്പി ഒക്കെണ്ടോ
ക്കില്ലയ് അമ്മായ്മിം അമ്മോസക്കി ഒക്കെ മരിച്ചിക്ക്ണ് പിന്നെ ഞാനും കുട്ടിയാളും
ഓൽക്കെന്താ പണി
കാക്കൂനോ
ആഹ്
കാക്കു ഞങ്ങക്ക് കൊർച്ച് റബ്ബറ്ണ്ട് അത്ങ്ങനെ വെട്ടിയാലൊക്കെ പാലൂറ്റാനും തിനൊക്കെ അങ്ങനെ ന്നാ ഞാനനക്ക്‌ വുളിക്കണ്ട്
ആഹ് ന്നയ്ക്കോട്ടെ ന്നാ ശരി